ഉണ്ടോ
ആഹ് അതെ കേൾക്കുന്ന്ണ്ട്
എന്തെക്കെ വർത്താനം. സുഖല്ലേ?
സുഖാടാ പിന്നെ യെവിടെ ഇപ്പള്ളത്?
ഞാനിപ്പോ വീട്ടിലാണ് ഞാനിപ്പോ ഇങ്ങനെ ഏഹ് ൻ്റെ വ വായനാശാലേല് ന്ങ്ങനെ വായനാശാലീന്ന് ങ്ങനെ വന്നോണ്ട്ക്കാണ്. എത്ര നേരം വായനാശാലയില്ങ്ങനെ ഓരോ ഏഹ് പു പുസ്തകങ്ങൾ ഇങ്ങനെ പുതിയ പുസ്തകം പുതിയ പുതിയ പുതിയ പുസ്തകങ്ങൾ വന്നിക്ക് ന്ന് പറഞ്ഞു അപ്പോ അതൊക്കൊന്ന് ഏഹ് എങ്ങനെണ്ട് ന്ന് നോക്കാൻ പോയതേനു. ഇജി പ്പോ എവിടേള്ളേ?
ഞാനിപ്പോ വീട്ടില്ങ്ങനെ ഇരിക്ക്യാണ്. ഇപ്പൊരു ഇ ബുക്ക് ഞാൻ ഡൗൺലോഡെയ്ത് ട്ടൊള്ളൂ. വായിക്കാൻ വേണ്ടിയിട്ടേ
ആഹ് അതെ തീർച്ചയായിട്ടും. നമ്മളീ വായനാ ന്നുള്ളത് ഏഹ് നമുക്കും നമ്മള നമ്മളൊക്കെ ജീവിത ത്തിൽ വളരെ ഒരു വലിയൊരു സ്വാധീനം ഉണ്ടാക്കുണൊരു സാധനാണല്ലോ വായന എന്നുള്ളത്. ഇഞിപ്പ നമ്മള് വായനാശാല നമ്മളൊക്കൊ നമുക്കറിയ നമ്മള എല്ലാ നാട്ടിലും എന്ത്ണ്ട്, എല്ലാ നാട്ടിലും ഓരോ വായനാ ശാലകൾ എന്തായാലും ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ ഈ ഗ്രാമപഞ്ചായത്തിന്റെ കീഴില് അതുപോലെ തന്നെ മറ്റു ഏഹ് മുസിപ്പാലിറ്റികൾക്ക് കീഴിൽ അല്ലെ ജില്ലാ പഞ്ചായ ജില്ലാ ഭരണകൂടത്തിന് കീഴിലൊക്കെ എന്തുണ്ട് ഓരോ വായനാശാലകളെന്തയ്യ്ന്നുണ്ട് ഏഹ് ഓരോരുത്തരും അധികാരപ്പെട്ടവരൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്ണ്ട്. അതിനെയൊന്നും ആൾക്കാര് വേണ്ട രീതിയിൽ എന്തയ്യ്ണില്ല ഉപയോഗപ്പെടുത്ത്ണില്ലാന്ന്. വായനശാല എന്നുള്ളത് എന്തല്ല ഒരു പുസ്തകം മാത്രം ഇങ്ങനെ സൂക്ഷിച്ച് വെക്ക്ണ ഒരു കെ ട്ടിടം മാത്രല്ല അതെന്തണ് ഒരു അറിവിന്റെ ഒരു നിറകുടം ന്ന് തന്നെ നമുക്ക് പറയാം കാരണം അത്രത്തോളം ധാരാളം പുസ്തകങ്ങൾ വിവി ധ ഏഹ് വിഭാഗങ്ങളിലുള്ള വിഷയങ്ങള് വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ധാരാളം പുസ്തകങ്ങൾ എന്ത്ണ്ടാവും ഈ വായനാശാലകളിൽ ഉണ്ടാവുംന്നുള്ളതാണ് നമ്മുടെ നമുക്ക് എന്താണ് ഇപ്പത്തെ കാലത്ത് വളരെ ഏഹ് കുറഞ്ഞു വരുന്നു ഒരു സംഗതിയാണ് എന്ത് ഈ വായനാന്നുള്ളത് എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്ക് ഈ വായനയുടെ ഒരു പ്രാധാന്യം നമുക്ക് പലർക്കും ഇ പ്പോയും മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കി മനസ്സിലാക്കിയവർ അതൊന്നും ഏഹ് പ്രാവർത്തികമാക്കുന്നില്ലാന്ന് ഞാൻ മനസ്സിലാക്കണെ. ബുസ്തകങ്ങള് ന്നുള്ളത് എന്താണ് ഏ ഏ മനസ്സിന്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തുക്കളാ സുഹൃത്താണ് സങ് ഒരു പക്ഷെ തന്റെ സുഹൃത്തിനെക്കാള് എന്താണ് ഒരു പുസ്തകം ഒരു നല്ല പുസ്തകം ന്താണ് അവന് അവന്റെ അടുത്തുള്ള ഒരാളായിരിക്കും. അതെ ബുസ്തകം എന്നുള്ളത് നമ്മള് ഞമ്മളൊരിക്കലും എന്തെയ്യൂല ചതിക്കാൻ നിക്കേ അല്ലെങ്കി നമ്മളെ വഴി തെറ്റിക്കാൻ നിക്കേ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊന്നും എന്ത് പുസ്തകം നി നിൽക്കൂല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഞമ്മക്കെന്തെയ്യും ഏത് നമ്മക്കിപ്പോ ഏത് വെഷമഘട്ടങ്ങള് വരാണെങ്കില് എന്തെയ്യാ അവിടെ ആശ്വാസം നൽകാ അതുപോല്ത്തെ ജീവിതത്തിലെന്തെയ്യാം നമക്കെ ക്കെന്തെങ്കിലൊക്ക ഒരു വഴി മുട്ടി നിക്ക്ണ സമയാണെങ്കി എന്തെയ്യാ അത്തരം ഏഹ് ഇതിലൊക്കെന്തെയ്യാ ഏഹ് നമക്ക് ള്ള ഒരു വഴി പറഞ്ഞു തന്നുകൊണ്ടും നല്ല നല്ല രീതിയില്ള്ള വഴികളൊക്കെ പറഞ്ഞ് തന്നുകൊണ്ട് എന്തെയ്യാ നമ്മക്ക് എന്ത് പുസ്തകങ്ങൾ എന്തുണ്ട് ഞമ്മക്കൊരു ശ രിയായൊരു മാർഗ്ഗം രേഖ കാണിച്ചു തരുന്നുണ്ട് ന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത്രത്തോളം ദെയം അങ്ങനെ ഇത്രത്തോളം വില മതിക്കാനാവാത്ത ഏഹ് പുസ്തകങ്ങളൊക്കെ ലഭിക്ക്ണ ഒരു ഇടമാണ് എന്ത്, ഇടമാണ് വായനാശാല എന്നുള്ളത്. ഈ വായനാ ശാലേനെ കുറിച്ച് എന്താണ് അനക്ക് പറയാനുള്ളത്?
അതെ അതെ താങ്കള് പറഞ്ഞേ വളരെയധികം ശരിയാണ്. ബുസ്തകങ്ങള് സൂക്ഷിച്ചു വെക്കാനുള്ളൊരു കെട്ടിടം ന്നല്ല നമ്മള് വായനശാലയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് മറിച്ച് ആളുകൾക്ക് അറിവൊക്കെ പഠിക്കാനും വായിച്ച് മനസ്സിലാക്കാനൊക്കെ ഉള്ള ഒരിടമായിട്ട് കാണണം പക്ഷെ ഇന്ന് ഇന്ന് താങ്കള് പറഞ്ഞ പോലെ തന്നെ ഇന്നത്തെ കാലത്ത് അത് പുസ്തകങ്ങള് സൂക്ഷിച്ചു വെക്കുന്ന ഒരു കെട്ടിടം മാത്രമായിട്ട് എപ്പോഴു ഒന്നോ എപ്പൊഴങ്കിലു ഒന്നോ രണ്ടോ ആൾക്കാര് വന്ന് വായിച്ചു പോകുന്ന ഒര് രീതിയിലേക്ക് മാറീട്ടുണ്ട്. ചില സമയത്ത് പത്രം നോ ക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ട് വരുന്ന ആൾക്കാര് വരെ ഒണ്ട് പുസ്തകങ്ങളൊന്നും എടുത്തു നോക്കാതെ പത്രം നോക്കാൻ വേണ്ടി മാത്രം വായനശാലേക്ക് വരികയും എന്നിട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മള് സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ സ്കൂളില് പോകുന്ന സമയത്ത് അവിടൊര് വായനശാലയൊണ്ട് അവടെ പത്രങ്ങള് വായിക്കാൻ വേണ്ടി മാത്രം രാവിലെ കൊറേ ആൾക്കാരൊണ്ടാവും പിന്നെ ഉച് അതിന് ശേഷവും ഉച്ചക്കും പിന്നെ വൈകുന്നേരങ്ങളിലൊന്നും വയ്യ്ന്നേരം മടക്കുന്നത് വരെ ഒള്ള സമയത്തൊന്നും ഒരാളു അതിന്റെ ഉള്ളിൽ ഒണ്ടാവില്ല. രാവിലെ പത്രം നോക്കാൻ വേണ്ടി മാത്രം വരുന്ന ഒര് രീതീല് അത് മാറിയിട്ടൊണ്ട് പിന്നെ വായനശാലേ കുറിച്ച് പറയാണെങ്കില് എൻ്റെ നാട്ടിലിപ്പ കൊറേ വായനശാലകള്ണ്ട് അതിലേറ്റവും പ്രസിദ്ധമായൊരു വായനശാലയാണ് ഏ പൊന്നാനി ജംഗ്ഷനിലുള്ളൊരു വായനശാല അത് അത് ഏകദേശം തൊടങ്ങിയിട്ട് കൊറേ കാലമായി പക്ഷെ അതിന്റെ പുതുക്കപ്പണി ഇപ്പടുത്തെ കഴിഞ്ഞിട്ടൊള്ളൂ. അതിന്റെ ഓപ്പോസിറ്റായ്റ്റ് ഒരു സ്കൂൾ ഒണ്ട് ആ സ്കൂളിന്റെ ഉദ്ഘാടനത്തോട് കൂടെയാണ് അതിന്റെ ഒരു പുതുക്കിപ്പണിയലൊക്കെ കഴിഞ്ഞിട്ടൊള്ളത് വളരെ അധികം പ്രസിദ്ധമായൊരു വായനശാലയാണത്. പൊന്നാനീല് തന്നെ ഏറ്റവും വലിയൊരു വായനശാലയാണെന്നാണ് ഞാൻ മനസ്സിലാ ക്ക്ന്നത് പിന്നെ വിദ്യാർത്ഥികൾക്ക് വായനശാല വളരെയധികം പ്രയോജനകരമാണ് ഇപ്പോ സ്കൂളിലും ഇപ്പോ വിദ്യാലയങ്ങളില് അതേപോലെ തന്നെ ഉയർന്ന വിദ്യാലയങ്ങളിലൊക്കെ വായനശാല എന്തായാലും ഉണ്ടാവും വളരെ അത്യാവശ്യമാണ് കാരണം അവർക്ക് ഏ അന്വേഷിച്ച് പഠിക്കാനും ഗവേഷണം നടത്താനും ഒക്കെ ഈ വായനശാല ആയിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ അവരെ സഹായിച്ചിരുന്നത് മറ്റൊരു മാർഗവും അവർക്കില്ല അവർക്ക് ഒരു ഗവേഷ് നടത്തണമെങ്കില് അല്ലെങ്കിൽഒര് നിരീക്ഷണംനടത്തണമെങ്കില് വായനശാല മാത്രമായിരുന്നു അവിടെ ആശ്രയം. പക്ഷെഇന്നെത്തെ കാലത്ത്ന്നമ്മൾ നോക്കുക്കെയാണെങ്കിൽ ന്നമുക്ക് എന്ത് ചെയ്യാൻപറ്റും മൊബൈൽഫോണുകള് അതേപോലെതെന്നെ ഇന്റർനെറ്റിന്റെ സഹായത്തോട് കൂടെയുള്ള ഡിവൈസുകൾ ഇതൊക്കെവെച്ച് ന്നമുക്ക് ഗവേഷണംനടത്താൻ സാധിക്കും പക്ഷെപണ്ടത്തെ കാലത്ത് വായനശാലമാത്രമായിരുന്നു അവരുടെ ആശ്രയം അത് ശെരിയല്ലേ?
അതെ തീർച്ചയായിട്ടും. കാരണം ഏഹ് ഒര്കാലത്ത് ഈ വായനാശാലഎന്നതായിരുന്നുത് ബ് ജനങ്ങളുടെപ്രധാന ഒരുതൊരുമിച്ച് കൂടുന്ന ഒര്സ്ഥലം അതുപോലെതെന്നെ ധാരാളം അറിവുകൾഎന്തെയ്യുന്നു ന്നമുക്ക് എനിപ്പ് എനി ഉദാഹരണത്തിന് പറയയാണെങ്കിൽ ഇപ്പൊ ഞാൻ വായനശാലയിൽ പോയി ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങൾ എന്തെയ്യുന്നു അവിടെയള്ളവരോട് സംവദിക്കുന്നു അതുപോലെതെന്നെ അവരെന്ത്‌ ചെയ്യുന്നു അവർക്ക്റിയുന്നത് എന്നോട് സംവദിക്കുന്നു. ആഹ് അങ്ങനെഎന്താണ് ഏഹ് ധാരാളം കാര്യങ്ങൾ എന്ത്‌ചെയ്യുന്നുണ്ട് ഏഹ് ഉണ്ടായിട്ടുണ്ട്എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വായനശാലയുടെ പ്രധാന പ്രാധാന്യംന്നുള്ളത് എന്താണ് വളരെ വലുതാണ് ഞമ്മളിപ്പോഞ്ഞീ തങ്ങളിൽനിന്ന് മാത്രം ന്നമുക്ക് ലഭിക്കുന്ന അറിവുകൾഎന്തെല്ലാം ന്നമുക്കൊരിക്കലും മതിയാവൂല കാരണം ലോകത്തെകുറിച്ചും അതുപോലെ തന്നെലോകത്തിന്റെ ഗടനയെക്കുറിച്ചും ന്നമ്മുടെ ശാസ്ത്രത്തെക്ക കുറിച്ച് അതുപോലെ ന്നമ്മുടെ ചരിത്ര ത്തെകുറിച്ച് ന്നമ്മുടെ സാഹിത്യങ്ങളെ കുറിച്ച് പരിസ്ഥിതിയെ കുറചൊക്കെ എന്തെയ്യണം അതുപോലെതെന്നെ സമ കാലികസംഭവങ്ങളെ കുറിച്ച്അടക്കാം ന്നമ്മൾവായ്ക്കണം എന്ത്‌ എന്നുണ്ടെങ്കിൽ എന്ത്ചെയ്യണം ഏഹ് ഞമ്മക്ക് ഈ വാ ഇത്തരം വായനാശാലകൾ ഉപയോഗപ്പെടുത്തേണ്ടത് വളരെയധികം അ അത്തിയന്തപേക്ഷിതമാണ് പ്രത്യേകിച്ച്ഈ വായനാശാലയിലെ വായനാഷാലകൾ ന്നമ്മൾ നോക്കണെങ്കിൽ വായനാശ ഷാലകൾ എന്ന്ണ്ടാവും. വിവിധ തരത്തിലുള്ള പുസ്തകങ്ങളും ഏഹ് ലഭ്യമാകുകഎന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് കാരണം എന്റെ ഉദാഹരണത്തിന് പറയഎന്റെ നാട്ടിലുള്ള ലെ എഹ് വായനാശാല എന്താണ്ഇപ്പോ ഏഹ് പലവിധത്തിലുള്ള ഏഹ് പുസ്തകങ്ങൾ എന്തെയ്യുംവി രീതിയിലാണ് ആക്കി വെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചരിത്രപരമായബുക്കാണെങ്കി അത് വേറൊരു ഷെൽഫിലും അതുപോലെതെന്നെ ഇനിയിപ്പോ ന്നമ്മൾ ഏഹ് ന്നമ്മുടെ ഓട്ടോബയോഗ്രഫി അങ്ങനെയുള്ള ഏഹ് അങ്ങനെവ്യത്യസ്ത വെ കെ റ്റകര് വി വിഭാങ്ങളിലായിറ്റാണല്ലോ പുസ്തകങ്ങൾ ള്ളത് അതൊക്കെഎന്ത്‌യ്യാ ഏഹ് ഏഹ് നല്ലേരീതില് ഏഹ് അടുക്കിവെച്ചിട്ടുണ്ടെന്നാണ് ഞാൻപറ മനസിലാക്കിയത് കാരണം ഞാൻ പോയപ്പളൊക്കെ എനിക്കങ്ങനെ അനുഭവപ്പെ ഞാൻ അങ്ങനെയൊക്കെയാണ് അത് അവിടെ കണ്ടതും അങ്ങനെയാണ് അതൊക്കെഎന്താണ് ഇത്തരംഒരു അടുക്കുംചിട്ടയുള്ള ലൈബ്രറികൾ എന്ത്‌ചെയ്യുന്നുണ്ട് വളരെ വലിയ ഏഹ് ആളുകള് വ വലിയതിസ്വാധീനം ചെലുത്തുന്നുണ്ട് അവർക്ക് വായിക്കാനും അതുപോലെ തെന്നെവലിയ എഹ് ഒരു ഏഹ് സൗകര്യംചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അത് സത്യല്ലേ?
അതെ, അതെ ഇന്ന് ന്നമുക്ക് ഒരുപാട് സൗകര്യങ്ങള് വനഷശാലയിൽ ലഭ്യമാണ്. ആൾക്കാരെ കൊണ്ടുവെരാൻ വേണ്ടിട്ട് കുറേയധികം ട്രിക്കുകൾ ഒരുപാടകം കുതന്ത്രങ്ങള് ഓരോവായനശാലയും പ്രയോഗിക്കുന്നുണ്ട് ഇപ്പോ വായനശാലയില് ഏഹ് ഒര്മെമ്പർഷിപ്പ് എടുക്കാനുള്ളപൈസെ ക്കെ അവര്കുറച്ചിട്ടുണ്ട് പിന്നെ അതേപോലെതെന്നെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഏഹ് ന്നമുക്ക് എന്തെയ്യാൻപറ്റും. ഏഹ് സ്ഥിരമായിവരുന്ന ഒരാളാണെങ്കിൽ ബുക്ക് വളരെയധികം സമയംഅവരുടെ കയ്യിൽവെക്കാനുള്ള അവകാശം ന്നമ്മള് കൂട്ടിക്കൊടുക്കാറുണ്ട് ഇപ്പോ സാധാരണയായ് ഒരാഴ്ച്ചെയാണ്. ന്നമ്മളൊരു പുസ്തകം കൊണ്ടു പോയിട്ടുണ്ടെങ്കില് തിരിച്ച് കൊണ്ട്വെക്കാനുള്ള സമയ്ട്ട് കൊടുക്കാറ് പക്ഷെ സ്ഥിരമായിട്ട് വരുന്നഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുംകൂടി ആനുകൂല്യങ്ങൾ കൊടുക്കും. അങ്ങനെതെന്നെ അതോട്കൂടെ എന്തെയ്യും ആൾക്കാരുടെ വായിക്കാനുള്ള ത്വരകൂടും കൂടുതൽ ആൾക്കാര് ഏഹ് വായനയിലേക്ക് വരും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെയുള്ള ഓരോ കുതന്ത്രങ്ങളൊക്കെ വായനശാലകള് ചെയ്യുന്നത് പക്ഷെ എന്നിരുന്നാലും ആൾക്കാര് വരുന്നത് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ കൂടുതൽ പേരും ഏ പുസ്തകം വായനയിൽ നിന്ന് അത് ഏ ഫോണിലൂടെയുള്ള ഇ ബുക്ക് വായനയിലേക്ക് അത് മാറിയിട്ടുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പ നമ്മളൊരു പുസ്തകം വായിക്കുന്നു അല്ലെങ്കിൽ ഏ ഇപ്പ നമ്മളെ നാട്ടിലെ ലൈബറിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നതിനേക്കാൾ എത്രയോ ഏഹ് ചെലവ് കുറച്ചുകൊണ്ട് നമുക്ക് ഓൺലൈൻ ആയിട്ട് പുസ്തകങ്ങൾ വായിക്കാനും ഇപ്പ ഉദാഹരണം പറയുകയാണെങ്കിൽ ആമസോൺ പോലുള്ള ആപ്പ്ഗള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെറിയ പൈസ കൊടു ഒരുപാട് ബുക്കുകൾ വായിക്കാനുള്ള അവസരത്തിലുണ്ട് അതേപോലെ തന്നെ പ്രതിലിപി അങ്ങനെ കുറെേ ആപ്കൾണ്ട് ഇതൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എ ചെറിയ പൈസ കൊണ്ട് നമുക്ക് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് വരെ വായിക്കാൻ പറ്റുന്ന ഒരുപാട് ഏ പ്ല ഏ ഒരുപാട് മാധ്യമങ്ങൾ ഓൺലൈനിൽ ണ്ട് ഇപ്പോ നമ്മള് ക്രോമിൽ ല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ഒരുപാട് വെബ്സൈറ്റുകള് നമുക്ക് ഒരുപാട് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് വായിക്കാൻ പറ്റുന്ന ഒരുപാട് സൈറ്റുകൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഓൺലൈനായി തന്നെ നമുക്ക് ഒരുപാട് വായിക്കാൻ പറ്റുന്ന പിന്നെ നമ്മള് ചർച്ച ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഈ ആധുനിക ലോകത്ത് ഈ വായനശാലകള് എങ്ങനെയാണ് അതിന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്തൊക്കെ മാറ്റങ്ങൾക്കാണത് വിധേയമായിട്ടുള്ളത് അതോ പൂർണ്ണമായി നശിച്ചു പോയോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തൊക്കെയാണ് ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്
അ തീർച്ചയായിട്ടും വായനാശാല എന്നുള്ളത് ണ്ട മനുഷ്യന് ഇന്ന് വളരെ മനുഷ്യനെ സംബന്ധിച്ചാെട്ത്തോളം അവന അവന്റെ ഒരു വ്യക്തിത്വ വികസനം വേ വികസനം അങ്ങനുള്ളൊരു മാർഗമായിട്ടാണ് ഞാൻ വായനാശാലയെ മനസ്സിലാക്കുന്നത് ഏ് വായനാശാലാന്ന് ള്എന്താണ് വായനാശാലകളില് വെറും ഒരു വായന മാത്രല്ല നടക്കുന്നത് മറിച്ച് ഇപ്പോത്തെ നമ്മള് ന്താ നോക്കാണെങ്കില് അവ്ടെ വായനശാലകൾക്കക്കെടയിൽ വിവിധഇനം കുട്ടികൾക്കോ മുതിർന്നവർക്ക് അതുപോലെതന്നെ പ്രായം അവർക്കൊക്കെ ഈ പലതരത്തിലായിട്ടുള്ള ഏ് മത്സര പരിപാടികളൊക്കെ സംഘടിപ്പിക്ക് ന്ന്ണ്ടായ്ന്നുള്ള്താ പ്രത്യേകിച്ച് ഈ വായന വായനാദിനത്തോടനുബന്ധിച്ചാണെങ്കിലാെഅതുപോൽത്തെ മറ്റുചിലതിനോടൊക്കെ അനുബന്ധിച്ചാണങ്കിലും ഇപ്പൊ ദിനങ്ങളൊന്നും നോക്കാത്തന്നെ എന്തെയ്യ്ന്ന്ണ്ട് ഇത്തരം ധാരാളം പരിപാടികൾ അവർ സംഘടിപ്പിക്കുന്ന്ണ്ട് ഇതൊക്കെ എന്തയ്യുന്നുണ്ട് ഏ് നമ്മുടെ വിദ്യാർത്ഥികളുടെ വിദ്യാ അല്ലെങ്കിൽ വിദ്യാർത്ഥികള്ന്നല്ല യുവത് ജനങ്ങളുടെ അല്ലെങ്കി പ്രാ ഏ് എല്ലാവർക്കും ണ്ടല്ലോ ഒരു പോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള പരിപാടികളായിരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മള് ഈ വായനശാലയെ കുർച്ച് പറയാണെങ്കില് അത് ഒരുപാട് അഹ് വിഷയമായ കൊണ്ട് പറയാനുണ്ട് അത് നമുക്ക് മറ്റൊരു കോളിലൂടെ പറയാല്ലേ
അതെ തീർച്ചയായും പറയാം വളരെയധികം നീണ്ടു പോവുന്നഒരു വിഷയമാണ് ഒരുപാട് അധികം ഈ കാലത്ത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അത് മറ്റൊരുകോള്ലൂടെ സംസാരിക്കുന്നായിരിക്കും ഏറ്റവും ഉത്തമെന്ന് ഞാൻ മനസിലാക്കുന്നു
അതെ എന്നാ ശരി നമുക്ക് മറ്റൊരു കോൾലൂടെ വിളിക്കാം എന്നാ ശരി